ഹലോ
ആ കേക്കുന്നില്ലെ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
ആ ഓക്കേ ഓക്കേ എടാ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണേ
ആ ആ പറയ്
ടെൻത്ത് പഠിച്ച കുട്ടികളെല്ലാരും കൂടെ റീ യൂണിയൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്
ആ ആ എവിടെ എവിടെ വെച്ചിട്ടാ
അല്ലെങ്കിൽ ഒരു വൺഡേ എവിടെയെങ്കിലും റിസോർട്ട് എടുതിട്ട് അങ്ങനെ പോവാന്നും പ്ല ചെയ്യുന്നുണ്ട്
ആ ആ
അങ്ങനെ ആയത്കൊണ്ട് അവര് പറഞ്ഞ് എല്ലാരെയും വിളിച്ച് നമ്മള് അറിയാവുന്ന ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞു
ആ ആ എപ്പഴാ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചോ
ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഓണത്തിനൊക്കെ തിരക്കായിരിക്കുമല്ലോ
ആ ആ
എന്തായാലും ഓണം കഴിഞ്ഞിട്ട് ഒരു സൺഡേ നോക്കി എടുക്കാന ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നേ
നമുക്ക് റിസോർട്ട് എടുക്കല്ലേ
റിസോർട്ട് ആയിരിക്കുമല്ലോ ഒന്നുകൂടെ നല്ലത്
ആ ആ അതന്നെ
അതാവുമ്പോൾ നല്ല സ്പേസ് ഉണ്ടാവും പിന്നെ ഞായറാഴ്ച ദിവസം നമുക്ക് സ്കൂളില് ഓപ്പൺ ചെയ്ത് തരുമെന്നുള്ള അറിയത്തി ഇല്ലല്ലോ
ആ അതന്നെ അപ്പോ റിസോർട്ട് എടുകാം എന്നിട്ട് എല്ലാരേയും വിളിച്ചോ
ഞാനിപ്പൊ ഒരു മൂന്നാലു പേരെ വിളിച്ചിട്ടിണ്ട് അപ്പം പ്പംഎല്ലാർക്കു ഓക്കെ ആണ് ആർക്കും കൊഴപ്പൊന്നില്ല അപ്പം എനിക്ക്തോന്നണു ഞാൻ ഗ്രൂപ്പില് മെസ്സേജ് നീ കണ്ടിട്ടില്ല
ആ ഞാൻ ഗ്രു
അപ്പം ഞാനോർത്തു പേഴ്സ്ണലായിട്ടൊന്ന് വിളിച്ച് എന്താണ് അഭിപ്രായയെന്ന് ചോയ്ക്കാന്നോർത്തു
ആ പിന്നെ നമുക്ക് ഫുഡൊക്കെ
ആ ഫുടെല്ലാം കൂടെ വൺണ്ടേ ആടാ അപ്പം എല്ലാം കൂടെ നമ്മളൊരു രാവിലെ ഒരു പത്ത് മണി ആയിട്ട് ചെക്കിൻ ചെയ്തിട്ട് വൈകിട്ട് ഒരു നാല് മണിയോടെ ചെകൗട്ടെയ്യണ കണക്കാണ് പ്ലാൻ ചെയ് എയ്തെക്കുന്നത്
ആ ആ ആ
ആ ഫുഡ് ഉണ്ടാവില്ല ഉച്ചക്കത്തെ ഫുഡ്‌ ഉണ്ടാവും പിന്നെ വൈകി ചായ സ്നാക്സ് അങ്ങനെ ആ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാവും പിന്നെ വൈകിട്ട് ചായ സ്നാക് ആ ബിരിയാണിയാണ് പർഞ്ഞേക്കുന്നത് പിന്ന വേറെന്തെങ്കിലും നമുക് ആടെയ്യണോങ്കി ചെയ്യാം അതെല്ലാരോടും കൂടെ നോ എല്ലാരു എന്താ പറയണേന്ന് നോക്കിട്ടെ
ആ എല്ലാരു എന്താ പറയുന്നോ
നോക്കിട്ട് ചെയ്യാന്നോർത്തത് ആ കൊറ്ച് പേര് നമ്മള്ടുടെ പഠിച്ചവരൊക്കെപൊറ അതൊക്കെ ഉണ്ടല്ലോ
ആ പൊർത്തുണ്ടല്ലോ അവരൊക്ക വരുവോ
വരും വരും ഓണ ആവുമ്പോ അവരൊക്കെ വരും
ആ ഓണത്തിന് ലീവിണ്ടല്
ലീവൊണ്ട് അപ്പ അവരൊക്കെ കൊറച്ച് ഫണ്ട് കൂടുതലിടും ആ അത് നോക്കിട്ട് എങ്ങനാ പ്ലാൻ ചെയ്ത് നമുക്ക് ഫുഡ് കറക്റ്റെണ് വിചാരിച്
ആ ആ ആ
വണ്ടിഒക്കെ ബുക്ക് ചെയ്യണോല്ലോ എത്ര പേരിണ്ട്ന്ന്
ആ
ലോങ് എവിടെയെങ്കിലും റിസോർട്ട്
ആ ആ അവിടെ അടിപൊളി റിസോർട്ടൊക്കെ ഇണ്ടാവൂല്ലേ
ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമ്മടെ ഗ്രൂപ്പിൽ തന്നെ ആൾക്ക്ണ് അവിടെ ചെയ്യുന്നുണ്ട്
ആ എന്നാ അവടെ നോക്കാലോ ആ
പറയ്ന്നുണ്ട്
ഹ്ഹ്ഹ് ഹ്ഹ എനിക്കാണെ ചൊമേം പിടിച്ചിട്ട് വയ്യ
അറിയില്ല ഞാനില്ലേ തണുത്തത് കുടിച്ചിട് മഴ നനഞ്ഞിട്ടില്ല തണുത്ത ജൂസ് കുട്ച്ചിട്ടുണ്ടാര്ന്നു
അതെയോ ആ അപ്പ അതിന്റെ ആരിക്കും അപ്പം ഒരു ഞാറാഴ്ച ദൂസം കൊഴപ്പില്ലല്ലോ ഞായറാഴ്ച ദൂസല്ലെ നല്ലത്
ഞാറായ് ആ ഞാറാഴ്ച നല്ലത് അല്ല നമ്മള് ലീവ് എടുത് വരുന്നതാണങ്കിലും ഈ ഞാറാഴ്ചൊക്കെ എന്തേലും പരിപാടിയ്ക്കെ ഇള്ളവരുണ്ടാവൂല്ലേ അല്ല ഞാറായ്ചല്ല ആ ഞാറാഴ്ചല്ലേ ഇണ്ടവാ ആ ഇട ദിവസങ്ങള ആക്കുന്നതല്ല നല്ലത്
അല്ലോ ബുധനാഴ്ച വ്യാഴാഴ്ച ഉള്ളതാക്ക അല്ലേ
ആഹ ബുധനും വ്യാഴാ മതി ഈ ഞായറാഴ്ച കല്യാണവും അങ്ങനത്തെ ഹൗസ് വാമിങ് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ
ആഹ ശരി ആപ്പമ്മ എല്ലാരോടും ചോദിച്ചപ്പ ആ ആദ്യം കൊറെേ പേര് പറഞ്ഞു നമുക്ക് ഓണത്തിന് മുമ്പാക്കാം എന്ന് പറഞ്ഞു
ആഹ ഓണത്തിന് മുമ്പാക്കുമ്പോ ലീവ്
കിട്ടൂല ഈ ഗൾഫിലുള്ള നമ്മുടെ ഗ്രൂപ്പിൽന്ന് തന്നെ എട്ട് ഒമ്പത് പേര് ഗൾഫിൽ ഇണ്ട് ഫാമിലി അ അവർക്ക് അവരുടെ വീട്ടിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ
ആ അത് ശരിയോ അപ്പൊ ലീവ് കിട്ടു
ആഗസ്റ്റ് ഇരുപത്താറാം തീയാ ഓണം
ആ ആ ഓഗസ്റ്റ് ഇരുപത്താറ്
ഇരുപത്താറ് അപ്പൊ നമ്പർ ഒരു ഏഴ് എട്ട് ആ ഒരുടെരക
ആ സെപ്റ്റംബർ ഏഴിട്ട് ആ ഡേറ്റ് അക്ക
ആ അപ്പൊ അങ്ങനെ വിചാരിച്ചേക്ക്ണ് അതെതെ അതെ ബാക്കിയുള്ളവരോടും കൂടി ചോദിച്ചെ പിന്നെ ബിരിയാണി പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവരുത് നമ്മൾ കൊടുത്ത് ഈ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരുണ്ട്
ആ അപ്പ എന്താ സെയ്യാ
അപ്പൊ അവർക്ക് എന്തേലും എക്സ്ട്രാ വേറെ ചോറോ വേറെ എന്തേലും എക്സ്ട്രാ അവർക്ക് വേണ്ടി പറയണം
ചോറും സാമ്പാറും
സാമ്പാറോ അങ്ങനെ എന്തേലും മോരോ അല്ലെങ്കിൽ വല്ലോ ചപ്പാത്തി വെജി വെജിറ്റബിൾ കറി
ആ അങ്ങനെ എന്തെങ്കിലും ആക്കാം
വേണം
ആരാള്ളത്. കൊറേ പേരില്ലല്ലോ. ആകെ രണ്ടോ മൂന്നോ പേരുവെച്ച് അല്ലേ ഉള്ളൂ
നമ്മള് ആ നോൺ വെജ് കഴിക്കാത്തത് ആറു പേരുണ്ട് ഗ്രൂപ്പില് പറഞ്ഞതാറ് പേരന്ന
ആ ആ ആറു പേരുണ്ടോ
ആറു പേരുണ്ട്
ആ
പിന്നെ കുട്ടികളൊക്കെയിട്ടായിരിക്കും അല്ലോ വന്നത് കൊറേ ആൾക്കാര് കല്യാണം കഴിഞ്ഞ ഒത്തിരി പേരുണ്ടല്ലോ
അത് തന്നെ അപ്പ അപ്പൊ റിസോർട്ട് എടുക്കുന്ന തന്നെ നല്ലത് കുട്ടികളക്കായിട്ട് വരുമ്പോ അത് തന്നെ
നമുക്ക് പൂളും കൂടെ കിട്ടുന്നകണക്കെ
ആഹ ആഹ
ഇതാപ്പോ റങ്ങുന്നവർക്ക് എറങ്ങാലോ
അ അത് ശരിയാ
ഉം പിന്നെ വൈകിട്ട് ഒരു ഡി ജെ പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഒരു ആറ് ആറര വരെ സ്പെൻഡ് ചെയ്ത് ഒരു ഒമ്പത് മണിക്കുള്ളിൽ എല്ലാവർക്കും തിരിച്ച് വീട്ടിൽ കയറുന്ന കണക്ക്
ആ ആ ഒമ്പത് മണിക്ക ആകുമ്പോതിന് തീരുമല്ലോ
അ എങ്ങനെയൊക്കെ ചോദിച്ചിട്ട്
നമ്മള ഗ്രൂപ്പില് പറഞ്ഞാ മതി അത് ഈ സമയല്ല ചെല ആൾക്കാര് നോക്കൂല അതാ പ്രശ്നം അപ്പൊ വിളിക്കേണ്ട തന്നെ വരും
ഉം ശെ അത് ഒത്തിരി ആ അതാ ഞാൻ വിളിച്ചത് കുറെേ ആള്ക്കാര മെസ്സേജ് ശ്രദ്ധിക്കില്ല
ആ ഞാൻ ഗ്രൂപ്പില് കേറിയിട്ടേയില്ലേ ഞാൻ മെസ്സേജ് ഒന്നും നോക്കിയില്ലായിരുന്നു അതാ
ആ അതെ അതെ കൊറെ-
പിന്നെ അവിടെ മഴണ്ടോ മഴണ്ടാവോ നമുക്ക്
പിന്നെ ആ റിസോർട്ട് അല്ലേ അത് കാരണം കൊഴപ്പില്ലാ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം
ആ റിസോർട്ട് ആകുമ്പോ പിന്നെ മഴയൊന്നും പ്രശ്നല്ലല്ലോ മഴ ഉണ്ടായാലും
അ പിള്ളേരക്കെട്ടായാണേലും സാ- ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും
ആ ചെറി ചെറിയ മക്ക മക്കളുള്ള ആളും ഉണ്ടല്ലോ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടു വരുന്നര്
പൂളേരി പറുന്നത് പൂളേരിയയിൽ തന്നെ ഫുഡ് എല്ലാം സെറ്റ് ചെയ്യണത് കണക്ക പറഞ്ഞേക്കണത് പൂളേരിയാണെങ്കലും അവിടെ തന്നെ നമുക്ക് നിക്കാം മഴ പെയ് കഴിഞ്ഞാൽ നി- നിൽകനുള്ള ഹെല്പ്പക്കെ അവർ ചെയ്ത് തരും
ആ മഴ പെയ്യരുന്നു മഴ ആ അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും
അതുകൊണ്ട് ആവശ്യ സീനില്ല
ആ
പിന്നെ ഇനി എത്ര പേ സമയമാകുമ്പോ എത്ര പേര്ണ്ടാവും എത്ര പേര് ഒഴിയും എന്നുള്ള ഒരു പ്രശ്നേ ഉള്ളൂ
അല്ല വേറെ എന്തേലും ആ വേറെ പതിനാറ് പേരായോ
ആ പതിനാറ് പേര് കൺഫോം ആയിട്ടുണ്ട്
അല്ല എത്ര എത്രയാണ് ടോട്ടൽ ഉള്ളത്
നമ്മള് മുപ്പത്തേഴു പേരല്ലേ മൊത്തം
മുപ്പത്തി നാല്പ്പത്തൊന്നല്ലേ
ഈ മുപ്പത്തേഴ് വരെ ഇപ്പ ഗ്രൂപ്പ ഉള്ളു
ആഹഅല്ല ഗ്രൂപ്പിൽ ഇല്ലാത്ത മൂന്ന് പേര് വേറെണ്ടല്ലോ
ഉണ്ടല്ലേ അപ്പൊ അവരെ കൂടെ വിളിക്കണം അവര് കൂടി വിളിച്ച് സംസാരിക്കണം എന്റെൽ നമ്പര് ഞാൻ നോക്കട്ടെ എന്റെൽ നമ്പർ ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കാട്ടോ
ആ ആഹ് ആഹ് ആ എന്റെൽ അവന് നമ്പരുണ്ട് ഞ ഞാൻ നമ്പർ ഇട്ടതരാം
ആ ഇട്ടാമതി ആ അപ്പൊ ഞാൻ വിളിച്ചോയി ചോദിക്ക ഇപ്പൊ പതിനാറ് പേരാണ് കൺഫേം പറഞ്ഞേക്കുന്നത്
ഞാൻ പറയുന്ന എന്താഅറിയോ ഗ്രൂപ്പിൽ മെസ്സേ- അയച്ചിട്ട് നിക്കണ്ട എല്ലാരും വിളിക്കുന്ന നല്ലത് കാരണം നമ്മള് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാ അത് കണ്ടോല്ലേ ആ പേഴ്സൽ ആട്ട് വിളിക്കുന്ന നല്ലത്
ഒരു മെസ്സേജ് അയക്കുമ്പോ പോയ മെസ്സേജ് ഇങ്ങനെ വരുമ്പോ നമ്മളാണ് ശ്രദ്ധിക്കത്തില്ലല്ലോ
ആഹശ്രദ്ധിക്കൂല വേറെ എന്തെലോ വിചാരിച്ചാൽ അത് നോക്കൂലല്ലോ
ഞാൻ ഇപ്പ രാവിലെ തൊട്ട് അത് കാരണ ഓരോരുത്തരെയും വിളിച്ച വിള വിളിച്ച് വിളിച്ച് കൺഫോം ചെയ്യണ് കാരണം നമുക്ക് അന്നരത്തേന വീട്ടില് കിട്ടണ എന്നുണ്ടെങ്കി നമ്മൾ നേരി ബുക്ക് ചെയ്യണം
ആ അത് ശരിയ നേരത്തെ ബുക്ക് ചെയ്യണം
ആ
ആ റിസോർട്ടിലൊക്കെ ആവുമ്പോ നേരത്തെ ബുക്ക് ചെയ്യണം
ബുക്ക്‌ ചെയ്യണം ആ അപ്പ ഇന്ന് തന്നെ വിളിച്ച എല്ലാരോടും സംസാരിച്ചിട്ട് എല്ലാരോടും കൂടെ ഈ ഒരു സഭവത്തെ ഗ്രൂപ്പിൽ കേറാന്ന് പറയാം
ആഹ്ങ്ങനെ ചെയ്താതി ആ ആഹ് ആ എട്ട് മണി എട്ട് മണി ആകുമ്പോ എല്ലാരും ഫ്രീ ആ എട്ട് മണിയൊക്കെ ആകുമ്പോ എല്ലാരും ഫ്രീ ആവുന്ന സമയല്ലേ
ടൈമിൽ എല്ലാരും വന്നിട്ട് അവരോട് പറയാം ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പൊ എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടോ
അല്ല റിസോർട്ട് എന്ന് പറയുമ്പോ എല്ലാര്ക്കും ഇഷ്ടപ്പെടും ആഹുസ് സ്കൂള് ആവുമ്പോ അത്രയും ഇഷ്ടപ്പെടൂല്ലെ ഈ റിസോർട്ട് എന്ന് പറയുമ്പോ എല്ലാവരും വരും
നമ്മുടെ കൂടന്നൂരുള്ള അങ്ങനുള്ള റിസോർട്ടിലാണെങ്കിൽ ആക്ടിവിറ്റി ഏരിയൊക്കെ ഉണ്ട് പിള്ളാർക്ക് കളിക്കാൻ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും
ആ ആ അങ്ങനെ അത് നോക്കുന്നേ നല്ലത് അത് നല്ല റിസോർട്ട് അല്ലേന്ന് ഈ കുട്ടി കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവര്ക്കൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ നല്ലതല്ലേ
അപ്പ എന്തണേലും ഗ്രൂപ്പില് ല്ലാരോട് ഒരു എട്ട് മണിയാകുമ്പോ കേറാൻ പറയ എന്നിട്ട് അത് നോക്കിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം
ആ ഗ്രൂപ്പില് എട്ട് മണിയാകുമ്പോ കേറാൻ പറഞ്ഞാതി
ക്കെ അപ്പൊ ഞാൻ ബാക്കിയുള്ള ആൾക്കാര കൂടെ ഒന്ന് വിളിച്ചിട്ടേ
ആ ബാക്കിയുള്ളവരെല്ലാം വിളിക്ക്ന്നാ ഇങ്ങനെ റിസോർട്ടിൽ വെച്ചിട്ടാന്നെല്ലാം പറയാ ആ ആ ആ
ആ അത് പറയാം പറയാം അപ്പൊ ഫുഡ് കാര്യ ഒക്കെ ഒന്നൂടെ എല്ലാരോടും കൺഫോം ചെയ്യണല്ലോ
ആ ചെല്ലര്ക്ക് ബിരിയാണി ഇഷ്ടപ്പെടൂല അപ്പൊ നമുക്ക് മന്തിയാക്കാ വേണെങ്കില്
ആ നോക്കട്ടെ നോക്കട്ടെ അതെങ്ങനെയന്ന് എല്ലാരുടെയും കൂടെ അഭിപ്രായം ചോദിച്ചിട്ടു വിളിക്കാം
ആ മന്തി ഐസ്ക്രീം ഐസ്ക്രീം വേണോ ഇപ്പ മഴയല്ലേ കേൾക്കുന്നില്ലല്ലോ ആ ആ ആ ആ ഓക്കേ ഓക്കെ പ്പൊ മന്തി മതില്ലേ മന്തിയാക്കിയാലോ
മ അത് നമുക്ക് ഗ്രൂപ്പില് എട്ട് മണിയാകുമ്പോൾ നമുക്ക് ചോദിക്കാം കേട്ട കിച്ചത വേ
എന്നാ നമ്പർ മറ്റേ മൂന്നാളെ നമ്പർ ഞാൻ വിട്ടാര ആ ഞാൻ നമ്പ വിട്ടരാ കേട്ടോ ആ ഓക്കേ ഓക്കേ ആ ശെരി
ശെരി ശെരി